ഹലോ ഹ കേൾക്കാമോ
ആഹ് കേൾക്കാം എന്തൊക്കെ ഉണ്ട് വിശേഷം
നല്ല വിശേഷം
ഉം
ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിച്ചില്ല
ആഹ്
ചായ കുടിക്കാൻ ഒന്നും ആയില്ലല്ലോ
ആഹ് ആഹ്
പിന്നെ നിങ്ങൾ ചായ കുടിച്ചോ
ഇല്ല ഇല്ല
ഉം
മഴയുണ്ടോ
മഴയില്ല
ഉം
ഇപ്പൊ മഴയില്ല മഴയില്ലാത്തത് കൊണ്ടാണ് കിട്ടാ അല്ലെങ്കിൽ കിട്ടാൻ കയ്യൂല
ആഹ് റേഞ്ചില്ലല്ലേ ആഹ് ആഹ് ഇന്ന് മഴ പെയ്തോ
ഇന്ന് മഴ പെയ്തിട്ടില്ല ഇനി ഇടക്ക് മഴ ഇങ്ങനെ മൂടി വര നല്ലത് പെയ്തിട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ അവിടെ മഴ ഒക്കെ ഉണ്ടാ
ഏയ്യ് ഇല്ല ഇല്ല
ഉം
പിന്നെ ചോറ് ഒക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു
ഉം
ചോറ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങീട്ടു എന്നിച്ചേ ഉള്ള് ഇപ്പെ
ഉറങ്ങനി
ആഹ്
ചോറ് കയ്ച്ച?
ഓഹ് ഞാൻ ചോറ് കയ്ച്ച്
ഉം ഉം
പിന്നെ വേറെന്തെക്കെയാ?
ഫിലിമൊക്കെ കാണാറുണ്ടോ?
സിനിമേ?
ആഹ്
സിനിമന്നും കാണാറില്ല
ആഹ്
ടി വി ഇല്ല വീട്ടില്
ആഹ് അതോണ്ട് കാണിലില്ല ല്ലെ?
ഉം
ആഹ് ആഹ്
പിന്നെ? ഇങ്ങള് സിനിമ സിനിമക്കൊക്കെ പോവി ണ്ടാവുലേ? ഏതാ പുതിയ സിനിമയൊക്കെ?
ഏഹ്?
പുതിയത് ഏതൊ
ആഹ് പുതിത് എറങ്ങുമ്പോ കാണാൻ പോകാറ്ണ്ട്
ആഹ്
ഉം നാല് ദൃശ്യംത്രീ ഇറങ്ങിണ്ടായില്ലേ മോഹൻലാലിന്റെ
ആഹ്
ഉം അതിനൊക്കെ പോവണ്ടായി പോയാർ ന്നു
പരസ്യൊക്കെ അങ്ങനെ മൊബൈലിൽ കൂടി കാണാം
ആഹ്
ഉം
ഉം പിന്നെന്താണ്?
പിന്നെന്താ? വാഴ വാഴ റഞ്ഞത് കുട്ടികള് മൊബൈലിട്ട് കണ്ടിരുന്നുന്നാള്
ആഹ്
പിന്നെന്താ ഇങ്ങനെ പോണു പിന്നെ വീട്ടുതന്നാ ല്ലേ?
അതെന്നെ
ഉം പിന്നെ ചായക്കണ്ടാക്കാനായി ലേ
ആഹ്
ചായക്കെന്താ കഴിക്കാണ്ടാക്ക്ണ്
കഴിക്കാൻ അങ്ങനെണ്ടാക്കാറൊന്നുല്ല ബിസ്ക്കറ്റ് അങ്ങനെ അധിക കഴിക്കാറ്
ആഹ് ആ ആ ഞങ്ങളുണ്ടാക്കൂല
ആഹ്
പിന്നെ രാത്രിക്കോ
രാത്രിക്ക് ചോറ കയിക്കാറ് ചെലപ്പോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആഹ് അങ്ങനെ
പിന്നെ വേറെ ആരൊക്കെ ഇണ്ടവടെ വീട്ട്ല്
അച്ഛനും അമ്മയും ചേച്ചി അനിയത്തി
ആഹ്
അവടെരാള്ളെ
വടേ ഇമ്മിം അനത്തി രണ്ട് അനത്തിമാര്ണ്ട് നാത്തൂണ്ട് ആങ്ങളണ്ട് ഒക്കെ ഇണ്ട് എല്ലാരുംണ്ട് കൊറേ ആൾക്കാര്ണ്ട് മ്മ്
ഉം
പിന്നെ വേറെ എന്തൊക്കെ
ഒറക്കവെര്ണ്ടാ
ഒറക്ക വര്ണ്ണ്ണ്ടൊ അ ന്നാ കടന്നില്ല ഞ ഞാനവടൊന്ന് കെടന്ന് ചോറ് തിന്ന് കഴിഞ്ഞിട്ടാ അപ്പഴാണ് പിന്നെ ഇങ്ങനെരു കോള് വന്ന് അപ്പൊണീറ്റ് വന്ന് ഇവടെ ഇര്ക്കാ പിന്നെ ഇഞ്പ്പോ കടക്കാ സമയല്ല ഞ്പ്പോ
ആ വൈകിട്ടായില്ലേ ആ ആ മ്
ഉം പിന്നെ
ഡ്രസ്സോക്കെ വാങ്ങാർണ്ടോ
ഓ ഡ്രസ്സൊക്കെ വല്ലപ്പഴൊക്ക വാങ്ങും
എങ്ങനെ മീഷോന്നൊക്കേണോ
മീഷോന്ന് ഡ്രസ്സായിട്ട് ഞാ വാങ്ങിച്ചിട്ടില്ല
ആഹ്‌ വേറ സാധനങ്ങളൊക്കെ
ഉം വേറെന്തെങ്കിലൊക്കേ വാങ്ങിക്കും
മ്മ്
മീഷോന്നാവുമ്പോ പിന്നെ സുഖാണ് വാങ്ങിക്കാനൊക്കെ സുഖാണ് പിന്നെ അവടെ കടെക്കെണ്ടോ അടുത്തൊക്കണ്ടോ
ആഹ് കൊറച്ച് പോയാണ്ട്
ഉം
ഉം അവടെ അടുത്തക്ക്യണ്ടോ
ഇവടെ അടുത്തില്ലേ കൊറച്ചണ് പോണം
ആഹ്
അട്ത്ത്ണ്ടെങ്ങി പിന്നെ അത് സ് പിന്നെ പോയി വാങ്ങിക്കാ അ ഇത് കൊറച്ചണ് പോ അയ്നായിട്ട് അട് പോവന്ന വാണം
ഉം ഇവിടങ്ങനെ കൊറച്ച് പോയാലാ
ഉം
വല്യ വല്യ കടയൊക്കെ ആണെങ്ങി ടൗണി പോണം ഇത് ചെറിയ ചെറി കട ണ്ട് അത്യാവശ്യം ഡ്രസ്സൊക്കെ കിട്ടും ആഹ് വിലക്കുറവില്
ആഹ്
ഉം അങ്ങനെയൊക്കെ
ടൗണത്തെേക്കാളും വെല കുറവ്ണ്ടാവും ആഹ് ഇങ്ങനെ ചെറിയ ചെറിയ കടള്ളോട്ത്
ആഹ്
ടൗണാകുമ്പൊ പിന്നെ ഫുള്ള് സെറ്റപ്പ് ആവുംമ്പോ അപ്പൊ അയ്നുസരിച്ച്ള്ള വെലയും കൂടും പിന്നെ വേറെന്തൊക്കെ
വേറെന്നുല്ല ചെടികളൊക്കെ ഇഷ്ടാണോ
ചെടികള് ഇഷ്ട്ടോക്കെ തന്നെന്
ആഹ് വീട്ടിലുണ്ടോ
ആഹ് വീട്ടില് കൊറചോക്കെണ്ട് അധികായിട്ടൊന്നുല്ല കൊറച്ച് പത്ത് മണി ചെടി ഉണ്ട് പിന്നെ വേറെ ഒരു വയലറ്റ് കളറ് എലകള് ഉള്ള ചെടില്ലേ അങ്ങനത്തെ രണ്ട് മോഡല് എണ്ട്
ഉം
അതൊക്കെ എണ്ട് പിന്നെ റോസ പൂവ് ഒണ്ട്
ഉ ഉം
മുല്ലപ്പൂവ് ഒണ്ട് അതൊക്കെ എണ്ട് മുല്ലപ്പൂ മറ്റേ കുറ്റിമുല്ല അല്ലേ ഉണ്ട മുല്ല അതെ അതാണ് വള്ളിയല്ല ഉണ്ട മുല്ല
ആഹ് ആഹ്
ഉം അത് എണ്ട് അത് കൊറെ എണ്ട് ഇപ്പ കാട് വെട്ടിട്ടും മ വെട്ടി കളഞ്ഞു ഇപ്പ ഇന്നലെ കൊറ
ആഹ്
ഇങ്ങോട്ട് കാടായിട്ട് ഇങ്ങോട്ട് കൂട്ടായിട്ട് ഇങ്ങോട്ട് വളർന്നണ്ടാവും കൊറേ കളയും
പിന്നെ എന്താ
പിന്നെ എന്താ വേറെ അങ്ങനെ പോണു
ഉം പിന്നെ കൊറെ മരം ഒള്ള ഒക്കെ സ്ഥല ആണോ മരം ഒക്കെ എണ്ട
ഉ മരങ്ങള് ഒക്കെ അത്യാവശ്യം എണ്ട് റബ്ബറ് ആണ് കൂടുതലും
ആഹ് ചൂടമ്മ നല്ല ചൂട് ഒക്കെ ആണോ
ആഹ്
ഉം
ചൂടാകുമ്പോ ചൂടന്നെ ചൂട് ഇപ്പൊ രണ്ട് ഒരു ദിവസം മഴ പെയ്തിട്ട് ഇല്ലെങ്കിൽ അന്ന് ഭയങ്കര ചൂടന്നെ ഇന്നിപ്പോ ചെറുതായിട്ട് മഴ പെയ്തോണ്ടേ
ആഹ് ആഹ്
കൊറച്ച് ചൂടിന് കൊറവുണ്ട്
ഉം എല്ലെങ്കല് ഭയങ്കര ചൂടാല്ലേ
ആഹ് അല്ലെങ്കിൽ ചൂടന്നെ
ആഹ്
ഒരു കുന്നിന്റെ മേല ആയതു കൊണ്ട് വീടെ
ആഹ് ആഹ്
ഇപ്പ ഒരു കുന്ന് എന്ന് വച്ചാ വലിയ കുന്നല്ല ഒരു ഉയർന്ന സ്ഥലത്താണ്
അടുത്തടുത്ത് ഒക്കെ വീട് ഒക്കെ ഇണ്ടാവോ
ആഹ് അടുപ്പൊക്കെ വീട് എണ്ട് ഓക്കെ നമ്മളെ ഫാമിലി അന്നെ പുറത്ത് ആരും ഇല്ല്യ
മഴക്കാർ വെച്ചിട്ടുണ്ടോ
ഇങ്ങനെ
മഴക്കാറ് ഒക്കെണ്ടോ
മഴക്കാറ് ഇങ്ങനെ മൂടി കൊണ്ടിരിക്കണുണ്ട്
ഏഹ്
പെയ്തിട്ടില്ല പക്ഷെ ഇന്ന് മഴ അടക്ക് അട ക്ക് ഇങ്ങനെ മുടി കൊണ്ട് ഇരിക്കുന്നു
ആഹ് ഇവിടെ അങ്ങനെ ഒക്കെ തന്നെയാ
അങ്ങനെ ഇങ്ങനെ പോണണ്ട് ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ നല്ല മഴല്ലായിര്ന്നോ
ആഹ്
അത് കാരണം റേഞ്ചും കിട്ടീല്ല
ആഹ് ആഹ് ആഹ്
ആരേം വിളിക്കാനും പറ്റില്ല ഒന്നും പറ്റ
ഉം ഉം
കൊറേ വിളിച്ച് റേഞ്ച് കിട്ടാതെ കട്ട് ആയി പോയി
ആഹ് ഇ ആഹ് ഇന്നലെ കൊറെ അങ്ങനെ ആയിരുന്നു പകുതി ആകുമ്പോൾ കട്ടായി പോവല് അല്ലയിരുന്നോ
ഇന്നലിം മിൻഞാന്നൊക്കെ അങ്ങൻതന്നെന്ന്
ആഹ് മഴയുടെ പ്രശ്നാണ്
ഉം
മഴ കൊറച്ചൊക്കെ നല്ലതാണ് കൊറച്ചൊന്നും കൊള്ളൂല അവിടെ മഴ പെയ്താ ഒട്ടും റേഞ്ചില്ല അല്ലേ
ഉം മഴേയ്താ റെയ്ഞ്ച് കിട്ട്ണിയ്യ
അഹ് ആഹ് വെള്ളൊക്കെകേറോ മഴ പെയ്താ
ഇല്ല വെള്ളം കേറൊന്നുംഇല്ലാ
അതൊന്നും കൊഴപ്പല്ലല്ലേ
കൊ ഒരു കൊർചൊരു ഉയർന്ന സ്ഥലത്താണ് വീട് അ തോണ്ട് അടീല് തോടന്നെണ് വീട്ന്റെ ഈ കൊർച്ചാണ് താഴക്ക് എറങ്ങിയാല് തോടാണ്
ആഹ് ആതോട്ടിലൊക്കെ പോവാറുണ്ടോ
തോട്ട്ക്ക് ഇപ്പങ്ങനെ പോവാറില്ല തോട്ടിലങ്ങനെ ആരും പോവാത്തോണ്ടേയ് എറങ്ങാൻ വഴിയില്ലാത്ത ഉം എറങ്ങാൻ വഴിയില്ലാതായി ഞങ്ങ ആദ്യൊക്കെ ചെറുപ്പതൊക്കെ തോടുന്നന്നെ കുളിക്കാനൊക്കെ പോയിരുന്നെഹ്
ആഹ്
പ്പ അങ്ങനെ ആരും പോവൂല
അല്ല അങ്ങ് ആഹ് അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലേ
ഇല്ല വെള്ളം കെൻറ്റില്ണ്ട്
ആഹ് ആഹ്
കെണരറ് വ്ടെ വീടിന്റെ മുറ്റത്തന്നെണ്ട് അതുകൊണ്ട്
ആഹ് ആഹ്
എല്ലാരും കുളീം അലക്കലും എല്ലാം ഇവട്ന്നെന്നെ എവടിം പോവൂല മറ്റേ ആദ്യം തോട്ലും പൊഴിലും ഒക്കെ പോയിരുന്നു അന്ന് കെണാറ്ണ്ടായില്ല
ആഹ് ഇപ്പ പിന്നെ ആരും അങ്ങനെ പോണുല
ഉം പ്പൊ പിന്നെ ആരും അങ്ങനെ പോകൂലല്ലോ കു ഉം ഒക്കെക്കെ വീട്ട് തന്നെല്ലേ
ആഹ്
പിന്നെ എവ്ക്കും പോവൊന്നുല്ല
ഉം ഉം
പിന്നെന്താ
പിന്നെ വേറെ കാര്യായിട്ടൊന്നുല്ല
എന്തിനേം പോവ്ണ്ടോ ജോലിക്ക്
ജോലിക്കൊന്നും പോണില്ല ജോലിയൊന്നും ഇല്ല ഉ ആഹ് ആഹ്
എന്നാ ശരി ആഹ് ആഹ്